പിന്നെ യാത്രാണ്.
ഞാൻ ഓരോപണയയില് കുട്ടികൾ വര്ണ സമയായില്ലേ പ്പ ഓരോ തിരക്കും കാര്യങ്ങളും പിന്നെ അതിന്റെ എടിയിൽ ഭർത്താവ് ആദ്യം വന്ന് ഭക്ഷണം കഴിക്കാണ്ട് അങ്ങട് പോയി പിന്നെ ഞാൻ ഭക്ഷണംടുത്കൊടുക്കട്ട്ച്ച്ട്ട് അതിന് നിന്ന്. പിന്നെ ഭക്ഷണം കറി രസല്ല മക്കള് വരുമ്പോ അത് എന്നും നേരം വൈകി വരില്ല എന്ന് എന്താ കാട്ടിക്കുന്നെ രാവിലെ കുറച്ച് കടിന്റെ കുറവുണ്ടായിരുന്നു. അപ്പൊ പിന്നെ മുപ്പര്ക്കൊന്ന് വേശ്ന്നെക്ക്ണ് അപ്പൊന്താട്ടി ഒരു പന്ത്രണ്ട്മണി ആയപ്പോ അവിടുന്ന് എന്തോ തിന്നുക്ക്ണ്
ആഹ് ശരി അപ്പോ പിന്നെ നേരം വൈകില്ലേ.
ആഹ് അപ്പൊ ഉച്ചക്ക് വന്ന വഴിക്കന്നെ വെളമ്പി വെച്ച്കൊടുത്തു. തിന്നില്ല മൂടിവച്ച്ക്ക്ണ്ട് പോയി എന്നിട്ടിപ്പൊന്താട്ടിക്ക്ണ് എന്നാലും കുട്ടി വരുന്ന നേരതിക് വന്നിക്കുണ്
വന്നിക്കണല്ലേ
പ്പോ ചോറന്നാണ്ട് ഉപ്പ അവിടെ ഇരിക്കണ്ടേ കുട്ടികളും ഉണ്ടവിടെ രണ്ടാളും വന്ന മൂത്താൾ ഡ്യൂട്ടിക്ക് പോയതാണ് പിന്നെ കുറച്ചാകും വരാന്. കുറച്ചു സമയം കഴിയും ഉം അത് തിരക്കങ്ങനുസരിച്ചിട്ടാണ്. ചെറുതായിട്ടൊരു കാറ്ററിങ്ങിന്റെ പരിപാടി ഉണ്ടല്ലോ കുട്ടികൾക്കൊക്കെ സ്കൂള് അ സ്കൂള് ഇല്ലാത്ത ദിവസം ങ്ങളിൽ ആ വർക്കള്ളസം അങ്ങനെ പോവുക ഉം ഇത് രസം വെർധെരിക്കണ്ടല്ലോ.
അലോട്ട്മെന്റ് ആയിട്ടില്ലല്ലോല്ലേ ഡിഗ്രിക്ക്. കിട്ടിയോ ഒന്ന് ഒന്ന് രണ്ടോ അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കണല്ലോ? കി
ക്കാരുത് ഉം അതിനൊക്കെ ആവോ കിട്ടിട്ടൊന്നുമില്ല അതൊക്കെ പഠിക്കാൻ പറയുമ്പോള് പൈസ കൊടുത്ത്കാണ്ട് അവിടെയും ഇവിടെയും കൊണ്ടു പോയി ചേർത്തുമ്പോളേ ക്ലാസ്സി കേറാൻ മടിയാ പോവാൻ മടി പരീക്ഷക്കന്നെ ഇരുന്നുക്ക്ണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിട്ടാണ് ക്ലാസ്സിൽ പോവാനിട്ട് എന്നും പനി.
ലീവ്ക്കെ ആയിട്ടില്ലേ.
മോൻക്ക്ധികം പനിന്നെ വലിയ മോൻക്ക്ധികം അങ്ങനെഓരോ അസുഖങ്ങൾ ഉണ്ടാവും. ഒരു മഴ പാറ്പോത്തിന് വയ്യാണ്ടാവും അ അങ്ങനെയാണ് ഒരു പ്രതിരോധം ശേഷി കുറവാ ആ കാരണത്താല്. കൊറേ ക്ലാസ് മുടങ്ങിയനെ അങ്ങനെ ഞങ്ങള് അങ്ങനെ. പക്ഷെ എന്നാലും എക്സാം എഴുതി കുഴപ്പമില്ലാതെ രീതിക്ക് പാസ്സായി പക്ഷെ കിട്ടിയിട്ടില്ല കുറെേ പേർക്ക് ഇനി.
ആഹ ഞാനും കിട്ടണ്ട് ചെലപ്പോ അടുത്തേല് കിട്ടണ്ടാവും.
ഇനി രണ്ടെണ്ണം കൂടി ഒക്കെണ്ട് തോന്നണ്ട് ട്ടാ പിന്നെ സപ്ല അത്ഇത്പറയണ്ട്.
കാത്തക്കാവല്ലേ.
ആ കിട്ടോ നോക്കാ അല്ലാ നിണ്ടെങ്കിൽ എവിടെങ്കിലോക്കെ കൊണ്ടോയാക്കണം
ആ ആഹ
ഉം ഞാൻ പറയും വീട്ട്ന്നാട്ട് പോയി മാറി നിന്ന് പഠിക്കണം എങ്കിലല്ലേ നമ്മളെ വെലയെക്കൊന്നറിയു യുന്ന് അല്ലെങ്കിലോ
അതെ അല്ലെങ്കിൽ ഞാ അടുത്ത്ന്ന് കി കിട്ടാനും പ്രയാസാണ് ഇപ്പൊ ഈ ഡിഗ്രിയുടെക്കെ കുറച്ച് അകലല്ലേ കിട്ടുള്ളൂ പോയി വരാനാ ബുദ്ധിമുട്ട്
പോഴി വരാൻ എന്ത്മാതിര് പൈസ വേണം ഞാൻ പറയാ അവിടെവിടെങ്കിലും വല്ല വേറെ പഠനങ്ങളും കിട്ടയാണെങ്കിൽ അങ്ങനെ രണ്ട് പഠനം കൂടി ആ
ആ അതന്നെ നി നിക്കാ ഒന്ന് പോയി വരുന്ന ചെലവ്‌ ആലോയിച്ചാൽ ഹോസ്റ്റലിൽ നിർത്ത നല്ലത്
അന്നെനല്ലത് ഹോസ്റ്റല്ല് നിക്കണം നമ്മളോരു വെലൊം മനസ്സിലവും ഓല്ക്കൊലെ കാര്യങ്ങളേറ്റ ചെയ്യാനോലാവും ചെയ്യും ഉം ഇതിങ്ങനെ തിരുമ്പി തേച്ച് ആട്ട്പോവുമ്പോ ഒരിക്കെന്നെ കൊടുക്കുമ്പോളേ എന്നിട്ട് ഒരു ചെലപ്പോ വെയാത്തോരു നൊ രത്ത് അയണ് ച്ചെയാത്തിരിന്നിട്ട്ണ്ടെങ്കില് ഒരു ചാട്ടാണ് നി ക്കറിയിലെ ഇന്ക്ക് പോണംന്ന് എന്നപിന്നൊന്ന് തേച്ചു ചൂടെറിയും ഉം
പിന്നെ വേറെന്താ ചായക്ക് ഞാൻ ആ ഉച്ചയ്ക്ക് ചോറിന്ന് പോയി കിടന്ന് നീറ്റിട്ടില്ല ഇനി ചായൊക്കെന്താന്ന് ആലോചിച്ചിട്ട് വേണം എന്താണ്
കുട്ട്യേൾ വന്ന് കണ്ട് പറയുമ്പോളാണ് ഞാനിങ്ങനെ വിചാരിക്കെ ഇന്ന്ന മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോനി കുറച്ച് അവിൽ കെണ്ടു വന്നിട്ട് വറത്തിട്ട് തേങ്ങയും ശർ ചെരകിട്ട്കാണ്ട് ല്ലേ ആ എന്നലേരു കട്ടൻ ചായയും വെ
നിങ്ങളെങ്ങനെയാ അവല് വിളക്ക്വാ
ഇന്ക്കങ്ങനെന്നുല്ല ഞാനാവില്ലണ്ട് വർത്തെടുക്കും
ആ ശ ശർക്കര പാനീയിലിട്ട് വെളയിച്ചെക്കല്ലോ അത് നല്ല രസാണ് അവല് വറുത്ത്ട്ട് ശ ശർക്കര ഉരുക്കിട്ട് അയിൽ അയിൽ അൗലിട എന്നിട്ട് ഇങ്ങനെ വിളയിച്ചെടുക്ക അതപ്പ നമ്മ പിന്നെ ആ ചെറ്ത് ആ ഇല്ല ഇല്ല ചെലപ്പോങ്ങനെ ഇതായി കിട്ടും ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഒട്ടി പിടിക്കും അല്ലാതെ ഒന്നാകട്ട് കട്ടി പിടിക്കൊന്നുല്ല
ഉ അ അങ്ങനെ ചെയ്തോക്കിട്ടില്ല ഞാനേ ഞാനിങ്ങനെ കൊറച്ച് ആ ഗ്രേറ്റേയ്‌ സാനാത്ത്മട്ട് ഗ്രേറ്റെയ്ത് ങാണ്ടേ ഉം കുഴചോട്ക്ക കയ്യോണ്ടോന്
അപ്പക്കെപ്പണ്ടാക്ണ്ടാവോ ഉണ്ടാക്കി വെക്ക്ണ്ടാവൂലല്ലെ ആ ഞാ ഞാൻ ഉണ്ടാക്കി വെക്കണ ഗൾഫ് കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയേ ആ
നമ്മുക്ക് പിന്നെ ഗൾഫൊന്നും ഇല്ലാത്തോണ്ട് അപ്പക്കാവശ്യള്ളത് കടയിൽന്നണ്ട് കൊണ്ടരുന്നു എന്തെങ്കിലൊക്കെ ത ത മറിക്കുന്നു കഴിക്കു തേങ്ങ ആ തെങ്ങ കൊള്ളലാണ് കടൊന്ന് കൊണ്ടരലാണ് തേങ്ങല്ല തെങ്ങണ്ട് തെ തെങ്ങിൻ്റെ തലെൽ തെങ്ങല്ലന്നോള്ളു
അയിന് തെ തേങ്ങേക്കെ പൈസോട്ത്ത് മേടിക്കുമ്പോ നമുക്ക് നല്ലെടങ്ങറാണ്
പിന്നെ വച്ചാ സമയത്ത് എല്ലാം റെ
ഉ പ്പേ അപ്പൊന്ന് കോറഞ്ഞിക്ക്ണ് പൊതുവേ നല്ല ആ നല്ല കെറഞ്ക്ക്ണ്
ഉം ഒരു പത്തണ്ണീച്ചങ്ങട്ട് വെടിക്കും അല്ലെങ്കിന്താവെച്ചൽ കൊറെേ വേടിച്ചാലേ അത് ചെലതിൻ്റാ മേലത്ത ഒരു കണ്ണിന്റെ അവുട്ത്തെ ചകിരി ഇടുത്ത് കഴിഞ്ഞാ തേങ്ങങ്ങനൊ ക്കെട് വരും പിന്നെ ചൂട് കാലത്തൊക്കെ തേങ്ങ പൊട്ടും തന്യല്ലേ
ആ ഇങ്ങൾക്ക് പിന്നെ ടൗൺ ആയ കാരണം എപ്പോഴും ആവശ്യ പോയിേ വേടിച്ചാ മതിയല്ലോ ഒന്നാകെ മേടിച്ചെക്കണ്ട ആവശ്യമില്ലല്ലല്ലോ
ഉഇവിടെ തേങ്ങ ഒന്നായിട്ട് കൂടുന്ന ഗോഡൌൺ അതൂണ്ട് പിന്നെ കുറച്ചുകൂടിഅങ്ങ് നീങ്ങിപ്പോയാല് സദാ പച്ചക്കറിക്കടീൽ തേങ്ങ കൊടുന്നു
ആ ആ വെളിച്ചെണ്ണക്കെ ഇപ്പോ നിങ്ങൾ ആട്ടലൊന്നും ഉണ്ടാവൂല ഒക്കെ വാങ്ങിക്കൽ ആകും അല്ലേ
ക്ക എപ്പോളെങ്കിലൊക്കായിട്ട്
ഞങ്ങളവിടക്ക നല്ല തേങ്ങൊക്കെ ഉണ്ട്
ഉം ഇവിടെ തെങ്ങ ൻ്റെ തെങ്ങണ്ട് തെങ്ങ് ഇല്ലാത്ത പ്രശ്നമാണ് ന ല്ലതാണെങ്കിൽ ഒന്ന്ണ്ടായൽ മതി
ആഹ ആഹ് വീട്ടിലെ ആവശ്യത്തിനല്ലേ വിക്കാനൊന്നുംല്ലല്ലോ വീട്ടില ആവശ്യത്തിന് ഇപ്പോൊ ഒരു നല്ല തേങ്ങ ഉണ്ടാവണം ഒരു തെങ്ങ്ണ്ടായാലും മതി
ആ അത് മതിയായുന്നു ഞങ്ങളെ തറവാട്ടിൽ അങ്ങനെ ഒരു തെങ്ങണ്ട് നല്ല കായാണ് ഇതൊരു ഉം ഒന്നിൽ മഞ്ഞ തേങ്ങ യാണ് അത് ഇളനീൻ നു ലൊക്കേ കരിക്കൊക്കെ നല്ലതാണ് ന്നിട്ട്
നേരിടുന്നെ തേങ്ങ അത് അത് എളനീരിടാണ് ഏറ്റവും നല്ലത്
ആഹ പക്ഷെ അത് കടീക്കൊക്കെ ഇടോ കൊ എന്താണ് ആ ബടയും അങ്ങനൊക്കെണ്ടാക്കൂലേ നമ്മള് അയില്ക്ക്ടും ഉം മറ്റെകൊന്നും ഇടൂല അതൊരു അത് വിളയൊക്കെ ചെയ്യോ കറിക്ക് കറിക്കൊരു ഇക്ക് തോന്നാ കൂടുതലൊരു ഒരാണത് ഹ് പാല് പാല് ഇല്ലാത്ത കുറവല്ലേ ഉ ഉം എന്തൊരു അങ്ങനത്തോരു രു പ്രശ്നയിനു എന്തോരു പ്രശ്നണ്ടത് കറിക്കൊരു സുഖം കിട്ടണില്ല അങ്ങനെണ്ട്
എന്നിട്ട് പ ഇന്ന്പ്പ ന്ത് ആഹ് വെള്ളം ഉണ്ടാവും അങ്ങനത്തെ ആ തേങ്ങെന്ന് നല്ല വെള്ളണ്ടാവും എളനീരിന്ന് വെള്ളം നല്ലം കിട്ടും
കാമ്പ് കട്ടി കുറവാ പക്ഷെ മറ്റേ മുൻപാർത്ത് ഒന്ന് ണ്ടായിന്ന് അയിൻ്റെ കാമ്പ് നല്ല കട്ടിയേർന്ന് വെള്ളം കൊർച്ച് നല്ല മദിരെ വെള്ളം വെള്ളം കൊർച്ച് ണ്ടാവ്വോള്ളു അയിമ്മ ൽല്ല എണ്ണ കിട്ടും നല്ലാ ആ തേങ്ങമ്മല് ചവക്കുമ്പോതന്നെ നല്ല ഒരു എണ്ണള്ളൊരു ഒരു
ആ ഹ്
നല്ലൊരു ഫ്ലേവർ ആയിന് അയിൻ്റെ തിന് ഉ അദ് പിന്നെ ഞങ്ങിങ്ങനെ ഫുഡ് വേസ്റ്റ് ങ്ങളൊക്കെ ഇട്ടിട്ടേ അത് നല്ല കായെർന്ന് അയ്ൻ
അപ്പൊ വേറെ ഇപ്പൊ വ്വ് മൂന്ന് കൊറച്ച് ഇങ്ങണ്ട് കായക്കണൊക്കെ തേങ്ങ അതൊക്കെ കുഴിച്ചിട്ടൂടെ ന്നാ അങ്ങനെണെങ്കി
ഇപ്പ ന്താ അറീല ഇപ്പ ഒന ഇതിലുള്ള നേരെ ഫോണമ്മ കഴിച്ച ച് അതന്നെ പണി നേരം കണ്ടെത്തൂല പൊറത്തുക്കും ചളികൊക്കെ ഇറങ്ങാൻ ചടപ്പ് പണിയണ്ട് കഴിഞ്ഞാല് കുട്ടിയാലോട് പറഞ്ഞയച്ചാല് ഭയങ്കര വല്ല്യരു പണി കഴിഞ്ഞമാരിയാണ് ന്നിട്ട് ഫോണുമക്ക് അങ്ങനെ വരും അങ്ങനാണ് കുട്ടികളങ്ങാട്ടിം അ
ആഹ അതന്നെ കുട്ടികള് വന്നാ കിട്ടൂലല്ലോ നാലുമണി വരെ കിട്ടി കിട്ടി ഹ് ഹ് ഹ് നാല് മണിക്ക് ശേഷം കുട്ടികളുടെ കൈയിലാണ് ഫോണ്
അതുകൊണ്ട ന്നെയണു വേറോന്നും ല്ല
വേറെ എന്നിട്ട് ഇപ്പോ എന്താ ഇന്നും അവിൽ തന്നെ
ഇന്നങ്ങനെ വിചാരിക്കുന്നത് നാ പിന്നെ കട്ടൻ ചായ ആക്കിയ മതി മറ്റേത് ബേക്കറി ഒക്കെ ആകുമ്പോൾ പാൽചായ വേണം ഉം ചെലോർക്ക് നല്ല പാൽ ചായ ഒക്കെ വേണ്ടിവരും തൊള്ളോ
ആഹ് അവ അവില് ക്ക് കട്ടൻ ചായ തന്നെ രസം പെട്ടെന്ന് ചായ ആവല്ലോ തേങ്ങൊക്കെ ശർക്കരയും തേങ്ങ
രസാണ് ഞമ്മക്ക് ഇമ്മിണി ഏലക്കായ ഒന്നും ഇങ്ങനെ കുത്തിങ്ങാണ്ട് ആഹ് ഏലക്കാന്റെ പൊടിയൊക്കെ കിട്ടോ പക്ഷെ എനിക്ക് ഇവിടെ പൊടി കിട്ടണില്ലാ അത് എവിടന്നാ കിട്ടണെ ആവോ അല്ലേ
ഏലക്കായും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ച വെച്ചാൽ മതി അപ്പം പൊടിയും
ഞമ്മളന് ഞമ്മള് ആദ്യം ഒക്കെ ഉണ്ടാക്കി കേക്ക്
ആഹ് ഏലക്കായും പഞ്ചസാരയും കൂടി ഒന്നിച്ച് പൊടിക്കുക എന്നിട്ടൊരു ബോട്ടിൽ ആക്കി വെച്ചാ ഈ ചായയിലൊക്കെ ഇട്ട് വെക്കുന്ന കൂട്ട് ഒര് ഒരു സ്പൂൺ കട്ടൻ ചായേലൊക്കെ ഇട്ട് ക്ക് നല്ല രസമാണ് ഈ ഏലക്കായ കിട്ടുമ്പോ നല്ലത് പിന്നെ എന്തേക്കും നമുക്ക് അങ്ങനെ ഒര് ഇട്ടാ മതീല്ലോ മറ്റേ മറ്റേത് ഏലക്കായ നമ്മൾ എത്ര ചതച്ചിട്ടാലും അത് ഇങ്ങനെ ഇതാവൂല അങ്ങനെ കെടുക്കും പിന്നെ അത് കടിക്കുമ്പം എന്തോ പോലെ ബിരിയാണിയില് ഇതൊക്കെ കറാമ്പൂവ് ഒക്കെ കടിക്കുമ്പോ നമുക്ക് എന്തോ പോലെയല്ലേ അത് ഇല്ലാണ്ട് പറ്റിയില്ല എന്നാ പിന്നത്
എങ്ങനെ എന്ന് ആയാലും ഭയങ്കര രസാണ് ആ മീൻ
രസാണ് പക്ഷെ അത് അത് കടി കടിച്ചാ ചോറിന്റെ ടേസ്റ്റ് തന്നെ പോയി
ഉം നമ്മ വായ ചായേല് കറാമ്പ് കൂട്ടിട്ട് തിളപ്പിച്ചിട്ട് പാൽ ചായ ഉണ്ടാക്കി നോക്കീട്ടുണ്ടോ
കറാം പൂടില്ല കറാം പട്ട ഇടും പട്ടയും ഏലക്കായും ഇടും പഞ്ചായല് പൂവിടുവോ
ഉം ഇവിടെ വന്നവരൊക്കെ നല്ല ടേസ്റ്റ്ണ്ട് പറഞ്ഞ്
ഏഹ് പൂ മാത്രം ഇട്ട് ആഹ് അപ്പൊ ഏലക്കായൊന്നും ഇടൂലാ
ഉം ഏലക്കായ അപ്പം ഇടൂല അതിടുമ്പോ അത് മാ ത്രം ഇടും ഏലക്കായ ഇടൂല എങ്ങനെ അല്ലാത്തപ്പം മറ്റേതും ഇടും എന്തെങ്കില് ഉണ്ടാക്കട്ടെ ഒരാളെ ആരെങ്കിലും വേണുമ്പോ അന്തേും കൊടുക്കണ്ടെ അതേമാതിരി ഞാൻ എന്താണ് ആഹ് ഈ അമൃതംപൊടി ഉണ്ടല്ലോ ആഹ് അതേ മാതിരി ഞാന് കടല മിച്ചറ് കൊണ്ടോ കടലൊക്കെ വലി തിന്നൂല ഒക്കെ എന്നിട്ട് ആ കടല് ആഹ്
ആഹ് ആഹ്
എന്നിട്ട് ആഹ് അന്ന് കിട്ടുമ്പം ഞാനേ എന്നിട്ട് ഞമ്മളതു കടലും കൂട്ടവും പിന്നെ എന്താണ് കരിഞ്ചീരകൊക്കെ വറ എണ്ണയിലിട്ട് ഇങ്ങനെ എടുത്തങ്ങാണ്ട് ചെറിയ അരിപ്പ കൊണ്ട് ഇങ്ങനെ എടുക്കാ അപ്പം കരിചീരകം ഇട്ടാ എണ്ണയിലിട്ടാ നല്ല ചായയാ അല്ലെങ്കി കരിഞ്ചീരകം ഒഴിച്ചാ കഴിയാണല്ലോ ഉം എങ്ങനെ വെച്ചിട്ട് ഇത്തിരി പോലം ഇത് ഉണ്ടാക്കിയിട്ട് കുക്കറിൽ അമർത്തിട്ടും അങ്ങട് മൂടി ചെയ്യുക ചോറിന്റെടുത്തിട്ട് ഇഷ്ടം പിന്ന അങ്ങട്ട് മാറിക്കോ എന്നര അപ്പുറം അങ്ങനെ വേവിക്കോ അപ്പൊ നല്ല ഇങ്ങോട്ട് വേവും അപ്പം കാണുമ്പം ഒരു കട്ടി മാതിരി പിന്നെ അത് മിക്സിയിൽ ഇട്ട് പൊടിച്ച് കഴിഞ്ഞാല് അടിപൊളി അതിന്റെ മേലേക്ക് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കും അങ്ങനെയും ചെയ്യാം
എന്ന് ഞാനെ എന്റെ മോള് വ വരുണ്ട് ഞാൻ വിളിക്ക് വിളി ക്കാട്ടോ ആഹ് ആഹ് ശരി ആയിക്കോട്ടെ എന്നാ കൊടുക്ക് ചായ കൊ കൊടുക്ക് ആഹ് ശരി